ഹലോ ആഹ്
ആഹ് എന്തെക്ക്യാ വിശേഷം സുഖായിട്ട് പോണ് എന്തൊക്കെയാ നീന്റെ വിശേഷം
എന്തേ കൊഴപ്പൊന്നുല്ല കുട്ടിയളൊക്കെ
കുട്ടിളെക്കേ അതാ കളി പളക്കാ പോയിന്ന് ഇപ്പോ ഏതായും സ്കുള് മാ
ആഹ് സ്കൂളില്ലാത്തോണ്ട് ഇന്ന് കളിന്നെ ആവൂല്ലേ
അപ്പൊ കളിക്കാൻ അൻ്റെ മക്കളൊക്കെ കളിക്കാൻ പോയേന്നോ
ആഹ് ഒരാള് കുളിയൊക്കേ കഴിഞ്ഞ് കേറിക്ക്ണ് വേറൊരാള് കളിക്കാൻ പോയിക്ക്ണ്
ഫുഡോക്കെ റെ
ആഹ് ഫുഡൊക്കെ റെഡിയാവ്ണ് അല
ആഹ് ഒരാള് കുളിയൊക്കെ ങ്ങ് കേറീക്ക്ണ് വേറൊരാള് കളിക്കാൻ പെയ്ക്ക്ണ് ആഹ് ആഹ് ആഹ് ഹലോ കേക്ക്ണില്ല്യാ